ആഹ്
ആഹ് പറ
ചോറ് ന്നാ
ല്ലാ ജ്ജ് ന്നോ
ഇല്ല
എന്താ ചോറ് സ്പെഷ്യൽ എന്താ
ചിക്കൻ ബിരിയാണി
ഏ ആഹ്
അവിടെ എന്താ സ്പെഷ്യൽ
ഇവടിം ചിക്കൻ ബിരിയാണി എന്തൊക്കെ ഇണ്ട് അതില് ഒപ്പം
ഉം
ബിരിയാണിക്ക് എന്തൊക്കെ ഉണ്ടോ ഒ പ്പം കൂട്ടാന്
കോയിണ്ട് അതന്നെളൂ
മം വ എന്താണ് പഴിക്കണേ എന്താ കഴിക്കണേ
മാങ്ങ സുർക്കിയിലിട്ട്
ആഹ് എന്ത് മാങ്ങേ പച്ച മങ്ങേണോ
മം കൊറച്ച് പൗ പൂണ്ട്
ഏ വേറെ എന്തൊക്കെയാആടെ സുറ് ക്കിലിട്ടത് ഇല്ലേ
മാങ്ങ ഉളൂ
മാങ്ങന ഉള്ളൂ
ഉം
വേറെൊന്നുംല്ല അവിടെ
വേറെേഒന്നുല്ല ഇജി എന്തേലും ഇപ്പം കഴിക്കണ്ടോ
ഉം്ഞാ ചാമ്പൊക്കെ സുർക്കിലിട്ടത്
ഉം എന്തൊക്കയില്
ഏ
ചാമ്പക്ക എന്ത് ചാമ്പക്കആണ്
നാടന്
ഉം നല്ല രസാ
അതന്നെ
ഉം ഞാനാ ബിരിയാണിയേ
ആഹ് അയിന്റെ മസാലകള് പർഞ്ഞാ
ബിരിയാണി ഇണ്ടാക്കെ ബിരിയാണി എന്താ നല്ല ഉള്ളിയും തക്കാളിയും വാട്ട്ആ എന്നിട്ടൈക്ക് മസാല ഇടുക വന്നപ്പൊടി മുളകും പൊടി ഏഹ് എന്ന എന്താണ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് എന്താ തൈരൊക്കെപാടിട്ട് ഇതാക്കി കോഴട്ട് മാ ആ അളക്കിങ്ങ്ണ്ട് ചോറ് വേവിച്ചത് ഇടുക എന്താ എന്നിട്ട് ദംഇടുക പിന്നെ അയ്ക്ക് തൈര് എന്താക്കാ ഉള്ളി നുക്കീ എന്താ തുള്ളി നുർക്കിങ്ങാണ്ട് ആയിൽക് മുളക് ഇട്ട്ങ്ങാണ്ട് എന്താണ് തൈര് ഇണ്ടാക്കുക. പിന്നെ അച്ചാറും അച്ചാറ് പിന്നെ വാങ്ങിയതാണ്
ഉം പൊയിക്കോക്ക്ണ്ടോ?
ഇല്ല ഇപ്പ മാഴല്ലേ? പെരും വെള്ള പൊയിലൊക്കെ.
ഉം നല്ല ഒലിവുണ്ടോ?
ഉം
മീൻ പിടിക്കലുണ്ടോ?
മീൻ പുടിച്ചലില്ല. ഇജ്ജ് മീൻ പിടിച്ചല്ണ്ടോ?
ആഹ്
എങ്ങനെയാ പിടിച്ചല്?
ചൂണ്ടൽമേ
എങ്ങനെ ചൂണ്ടലങ്ങനെ ഇടലെന്ന് പറാ
കൊളത്ത്മ്മേൽ ഏഹ് എറുമ്പ് കെട്ടും അയിമ്മേ പുയേറിടും പൊയീക്കെറിയും
പുഴെറിഞ്ഞാ എവിടന്നാ കിട്ടല്?
മണ്ണ്ന്ന്
അയ് എങ്ങനെ എടുക്കല്? ആരാ എടുക്കല്?
അത് തെർറ്റേ ഓലേ എന്തേലും എടുത്ത് മണ്ണില് കുത്തുക. അപ്പൊ കണക്കുമ്പോ അതില് ഇണ്ടാവും എരാളും അതിന് ഓരോന്ന് അതിലേക്ക് എടുത്താണ്ട് കൊളത്തുമ്മേ കൊളത്തീട്ട് പൊഴീക്കെറിയാ
എന്നിട്ട് എന്തെക്കെ മീനള് കിട്ടല്ണ്ട്?
തർണ്ടീ പൊളി തർണ്ടീ പോട്ടിങ്ങ് കുന്തം കോലായീ പിന്നെ ആരലി, അങ്ങനെ കൊറയും
ഉം പന്തളിക്കാൻ പോ പന്തളിക്കൽണ്ടോ? എന്തൊക്കെയാണ് നേരം പോകാൻ കാട്ടല്? നേരം പോകാൻ എന്തൊക്കെയാ കളി കളിച്ചല്ന്ന്?
നേരം പോവാൻ എന്താ അങ്ങനൊന്നൂല്ല, ഫുട്ബോള് കളിച്ച
എങ്ങനെ ഏ ആഹ് എന്തൊക്കെ കളി?
ഫുട്ബോള് ഒക്കെ, പന്തെടുക്കും പട്ടും
ഉം എങ്ങനെ പടനൊക്കെപ്പൊങ്ങനെ പോണു?
ആഹ് പോണ്.
ഏഹ്.
എന്താ പട്ച്ചൊക്കെ ചെയ്ത് പട്ച്ചിടു.
ട്ടൈൻന്റെബ്ളൊക്കെ സെറ്റ് ആക്കിലെ?
ഉം.
ഏതൊക്കെ വിഷയങ്ങൾക്ക് എയ് എ. ഏതൊക്കെ എത്ര വിഷയണ് ഒരിസം പഠ്ച്ചല്.
ഒന്നോ രണ്ടോ.
ഉം ഒന്ന് രണ്ടോ ഒരു മൂന്ന് നാല് വിശയൊക്കെ ഒപ്പം പഠ്ച്ചു. അപ്പളല്ലേ കൊറെ തുണ്ടാവ്യ.
ന്നാ പിന്നെ തല പൊട്ടും.
ഏഹ്എന്താ. ങ്ങനെ ഓരോ മണിക്കൂർ വീതം വെച്ചങ്ങാണ്ട് പഠിച്ചാ മതി. പോയിന്റ്സ് പോയിന്റ്സ് ആക്കി ങ്ങാണ്ട് ഷോർട്ട് സമ്മറി ദി.
ആഹ്.
അങ്ങനെ പിടിച്ചാ മതി.
ആഹ് രാവിലെന്തേ ചായക്കടി?
രാവലെ പത്തിരിം കോയിക്കറിം.
ആഹ്.
ഞങ്ങ്ക്കക്ക പുട്ടി. അവടെ.
ട്ടും പി മുരിങ്ങാകായ കറി.
ഓഹ് അങ്ങനെക്കെ കോമ്പിനേഷണ്ട്? ഏതക്കെ ഫുഡാ ഇഷ്ടം? ഏ ഏറ്റവും ഇഷ്ടല്ല ഫുഡേതാ?
അപ്പരി അപ്പം പൊറട്ട.
ആഹ് കോമ്പിനേഷന്.
ഏഹ്.
ങ്ങനെ ഇഷ്ടപ്പെട്ട ഫുഡിന്റെ കോമ്പിനേഷൻ ണ്ടാവൂലേ പ്പൊ പൊറാട്ടിം ബീഫും. അപ്പോം മുട്ടക്കറിയും അതേമാതിരി. ഏഹ്.
അപ്പും മുട്ട കറിം .
ആ വേറെ പറേ പ്പൊ ഞാൻ ഇൻക്ക് പർഞ്ഞതല്ലേ?
ആഹ് പൊറാട്ടിം ചിക്കം വരട്ടതു.
ങ്ങനെ അപ്പോം ചട്ടിനിം അങ്ങനെക്കെ ണ്ടാവൂലേ ങ്ങനെ ഓരോന്ന്. പ്പൊ ഏറ്റവു ഇഷ്ടപ്പെട്ട ഫുഡ്- ഏതാണ് മ് ഇൻക്ക് ചിക്കം ബിര്യാണ്യ ഇഷ്ടം.
ച്ച് മ് മതി
ഏ
മന്തി.
അൽഫാമും മന്തിയോ അങ്ങനെന്ത്.
ഉം അൽഫാമും മന്തി.
ഉം. ഹ് ഏറ്റവു ഇഷ്ടപ്പെട്ട പ കളി ഏതാണ്? ങ്ങനെ ഫുട്ബോളാണോ ക്രിക്കറ്റാണോ ഷട്ടിലാണോ?
ഫുട്ബോൾ.
ഉം ഫുട്ബോൾ കാൾച്ചല്ണ്ടോ? ഉം ഉം ഇഷ്ട്ടപ്പെട്ട പ്ലേയറേതാ?
കസ്സി അല്ല നെയ്മർ.
മെയ് വ.
മ്
വേൾഡ് കപ്പ് ഒക്കെ കാണല്ണ്ടപ്പൊ ഏ എന്താണ് ഇങ്ങനെ ഏ എപ്പ ഈ എല്ലാ കളിയുംങ്ങണല്ലോ എല്ലാ ടീമിന്റിം
ചെല കളികള്
ഏയ് ഇന്ന് എന്തനു രാവിലെ എന്താ കഴിച്ചേ
രാവിലെ പുട്ടും ഇതും മുരിങ്ങ ആചാരി അതെ
ഉം എ വേറെ ഇപ്പം ക യതാളൊക്കെ എങ്ങനെ
എന്ത്
അവിടെ എന്തൊക്കെ ഇങ്ങനെ പൊറത്തുടെക്കെ കൂട്വക്കെ പോക്കുണ്ടോ ട്രാവൽ ചെയ്യലുണ്ടോ യാത്രയൊക്കെ ചെയ്യലുണ്ടോ എവിടക്കൊക്കെ പോക്ക് ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് പൈസേ ഏതാ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് യാത്ര പോകാന്
മൈസൂർ
ഉം മൈസൂര് ആ മൈസൂര് പൊയിക്ക്ണ
ഇല്ല
ഓ പോയിട്ടില്ലേ ഉ അവിടെ ഇത് സ്ഥലത്താന്ന് അറിയോ മൈസൂര് കർണാടക അല്ലേ
ആഹ് അത്രയില്ല
ഉം അത് ഇനി പോകുമ്പോ മനസ്സിലാവും
ഉം
ഉം എന്താണ് പിന്നെ എന്താണ് പോയിക്ക് ഇന്ന് പിന്നെ പോയീക്ക് പോയോ
ഇല്ല വള്ളം വന്നക്കാണ്
ആ മലവെള്ളം വന്നിട്ടുണ്ടാവുംല്ലേ അവിടെ പൊയിലെ ങ്ങനെയാണ് എന്താ പൊതേളക്കണ്ടൊ അങ്ങനെയ മലമ്പാമ്പ് നീർക്കൂലി അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടോ
ആഹ്പ്പണ്ടോ അറിയില്ല
ആഹ് വേറെ ഉം അവിടെ എങ്ങനെ ഏ പ്രകൃതിയൊക്കെ എങ്ങനെ
എങ്കിൽ പിന്നെ നല്ലത്
അല്ലേ ഇങ്ങനെ എന്തൊക്കെണ്ട് തോട് പോയാ കൊളം അങ്ങനത്തെ സംഭങ്ങളൊക്കെ ഉണ്ടോ
ആഹ് കൊളത്ത്ക്കേ
കൊളൊണ്ടോ വേറെ
വേറെന്താ പൊയാ പിന്നെ ആയിനി ഉം പിന്നെ എന്തെക്കെണ് പിന്നെതക്കാണ് വെച്ച എന്തൊക്കെ അറിയില്ല അങ്ങനെ കൊറേണ്ട്
ആഹ് എങ്ങനെ മാങ്ങ ഉപ്പ് രിബി തിന്നല്ണ്ടൊ എങ്ങന എങ്ങനൊക്കെതായി ഥായാണ്ടാ തിന്നല്
വച്ച അങ്ങനെക്ക തിന്നും
ആഹ് ന്നാ ആയിക്കോട്ടേ ട്ടൊ